ഹലോ
ആ എന്തെടുക്കവാ
ആ ക്ലിയർ ആണല്ലോ അല്ലേ റേഞ്ച്ൊക്കെ ഓക്കെ ആണല്ലോ ഓക്കേ ഓകേ ആ ഇങ്ങനെ ഇരിക്കുായിരുന്നു വെറുതെ ഇവിടെ വിളക്കൊക്കെ കത്തിച്ചച്ചിട്ട് ഇങ്ങനെ ഇക്കായിരുന്നു ഉം ഉം ഇല്ല ഇപ്പഴേ കഴിക്കത്തില്ല ചേട്ടൻ വന്നട്ടേ ഉള്ളൂ ചേട്ട വന്ന ഒരു എട്ടര ആുമ്പത്ത കഴിക്കത്തോുള്ളൂ
ആയിന്ന എന്തതു ഉണ്ടാക്കിയാ സ്പെഷ്യൽ ആയിട്ട്
സ്പെഷ്യലായിട്ടൊന്ന ഒന്നും ഉണ്ടാക്കില്ല കാരണം ഞങ്ങളുടെ അടുത്ത അമ്പലത്തിലാണ് ഈ നൂണൊക്കെ ഉണ്ടായിരുന്നു എ രാവിലെ കാപ്പി മാത്രം ത്ര തയ്യാറാക്കിയള്ളൂ പിന്നെ ചോറൊന്നും വെച്ചില്ല അവിടെ കറും ചോറും ഒക്കെ ഇഷ്ടം പോോലെ അധികം വന്നു അതെല്ലാം മേടിച്ചുകൂടെ വെച്ചിട്ടുണ്ട് ആ അതുകൊണ്ട് വെറുതെ ചോറ് വെച്ച് കളയണ്ടല്ലേ ഞാനും ഹസ്ബൻഡറും രണ്ട് കൊച്ച കുുട്ടികള അവര് മാത്രേ ഉള്ളൂ അതുകൊണ്ട് ഉ ചോറൊന്നും വെച്ചില്ല പിന്നെ അവിടെ എന്തോ പറയി ആഹാരൊക്കെ എല്ലാ മച്ചല്ലേ ഉം ഉ ഉം ഞങ്ങളുടെ അമ്പ അവിടെ ആടുത്തെ അമ്പലത്തിൽ അവിടുത്തെ ദേവിമാര അമ്പലം പണിന്ന് അപ്പം ഒരു ഒടുത്തിട്ട് മാറ്റി ഷെഡിലോട്ട് ഷെഡ് പോല അടിച്ചിട്ടേ
ഓ അങ്ങനെ
എല്ലാരെയും മാറ്റി എല്ലാ ദൈവവ ദേവ ൈവന്മാരെയ എല്ലാരെയും മാറ്റി അവിടെ അമ്പല മണിയാ പോോ ഒത്തിരി ഭാവം പണ്ടു മുതലേ ഉുള്ള അമ്പലമാണ് ഇപ്പം എല്ലാം പോയിരിക്കുവ അന്നേരം മൂന്ന് വർഷത്തിനുള്ളില് തീർക്കണെന്നാ അന്നേരം ഇന്ന ദൈവ മാറ്റി
ആണോ
അങ്ങനെ ഊണുണ്ടായിരുന്നു പക്ഷെ ഊണ് തയ്യാറാക്കിയെങ്കിലും ഒരുപാട് അധികം വന്നു കാരണം തൊട്ടടുത്തൊ ഒരു അമ്പലത്തില് കല്യാണം ഉണ്ടായിരുന്നു വേറൊരു അമ്പലത്തി അത് വലിയൊ അമ്പലംൊക്കെ അവിടെ ഇ നമ്പല ഒും പകുതി മുക്കാൽ പേര് അങ്ങോട്ട് പോയി അന്നേരം ഇവിടെ ഊണ് ഒരുപാട് ഇഷ്ടംപോലെ അധികം വന്നു അപ്പം പിന്നെ നാട്ടുകാരൊക്കെ ഒരു പാത്രംെടുട്ടന്ന് ഇഷ്ടംപോലെ കറികളും ചോറും എല്ലാം കൊണ്ടുപോയണ്ട്
എന്തൊക്കെയാ ഉണ്ടായിന്ന് കറി
കറി സാമ്പാറും അതുപോലെ തോരനവിയല് അച്ചാറ് പിന്നെ പായസം ഉണ്ടായിരുന്നു പിന്നെ പപ്പടം പരിപ്പ് പിന്നെന്തായിരുന്നു ആഹ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു ഉം ഉ പിന്നെ ഇന്ന ഇവിടെ മഴയൊക്കെ പെയ്തായിരുന്നു ഇവിടൊണ് നല്ല മഴയായിരുന്നു
അ ഇവിടെ ഇന്ന് മഴ പെയ്തേയില്ല അപ്പൊ വൈകിട്ട് കാണു രാവിലെ ഒന്നും പെയ്തില്ല
വീട്ടിൽ ആാരക്കെയും ഉണ്ട്
വീട്ടില് ബ്രതറും അമ്മി ഞാനും
ഓ കല്ല്യാണം കഴിഞ്ഞല്ലോ അല്ലേ
അല്ലല്ല അവിടെയോ
പഠിക്കുവാണോ
അല്ല അല്ല പഠത്തം കഴിഞ്ഞേ ഉള്ളു
ഉം വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ല നോക്കുന്നുണ്ട് എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ട്
സിയ ആണോ
ഏഹ്
പി എസ് സി ആണോ
ആഹ് അതൊക്കെ എഴുതിട്ടയ്ല് കാര്യ ഒന്നുല്ലെന്ന് അറിയാം ന്നാ
ആ ഞാനും കൊറെ കൊടുത്തിട്ടുണ്ട് ഞാനും എഴുതാൻ പോവാറുണ്ട് പക്ഷെ നമ്മൾ അതിലൂടങ് ഇരിക്കാത്തോണ്ടേ നമുക്കൊരു പിന്നെ അങ്ങ് എഴുതുന്നു എഴുതുന്നുന്നേ ഉള്ളു ഉം ആ ബ്രദർ എന്തെയ്യല് വർക്ക് യ്യുവാണോ ബ്രദറ്? ആ ബാങ്കില് ഗവൺമെന്റിന്റെ ആണോ
ആ എസ് ബി ഐയില
ആ
ആഹ്
പി എസ് സി വഴി കിട്ടിയതാണോ
അല്ലല്ല അല്ലാ അതെ അല്ലാതെ അയിന്റെ എക്സാം ബാങ്കിന്റെ എക്സാം
ഉം പിന്നെ അച്ഛനും അമ്മേം ഉണ്ടല്ലേ
ആഹ്
ഉ
പിന്നെ വേറെന്തൊണ്ട് വിശേഷം അവിടെയോ മക്കളുണ്ടോ കരയുന്നുണ്ടല്ലോ
രണ്ട് കുട്ടികളാ ഒരാൾ എൽ കെ ജിലും ഒരാൾ ഒന്നിലും പഠിക്ക്‌ന്ന് പിന്നെ എ മൂത്താളുപ്പൊണ്ടോ വ്ടെ എളേ ആള് ഞങ്ങടെ അമ്മ ഇങ്ങോട്ട് വന്നപ്പോ അമ്മയുടെ കൂടെ വീട്ടിലോട്ട് പോയി അമ്മെ കണ്ട് കഴിഞ്ഞാ പിന്നെ നിക്കത്തില്ല അങ്ങ് പോം എളേ ആള് ആ ആ പോവും
പോവല്ലേ
അതെ അതെ ആഹ് ആഹ് പറഞ്ഞതേ ഉള്ളൂ അ അമ്മാണ്ട് മകളേം കൊണ്ട് വന്ന് ആഹ് പുള്ളിക്കാരി പോയാലും അവിടെ നിക്കത്തും കൊർച്ചേരൊക്കെ നിക്കും പിന്നിങ്ങ് പോരും
ആഹ് വഴക്കുണ്ടോ
രണ്ട് പേരും കണക്കാ അങ്ങോട്ടും ഇങ്ങോട്ടും
ആഹ്
അപ്പം പിന്നെ നിർത്താനും പറ്റത്തില്ല അല്ലെ ഒരാണും ഒരു പെണ്ണുവാണോ
ആഹ് അല്ലല്ലോ രണ്ടും പെൺകുട്ടികളാ
ഓപ്പം വഴക്കുണ്ടോ അപ്പൊ അങ്ങനെ വഴക്കുണ്ടോ ആപിള്ളേർ അത്ര വ
ഒരണ്ണത്തിനായിരിക്കും വഴക്കുണ്ടാക്കുന്നത് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടുംപിടിയും വലിയാ
ഹാ രണ്ടിനും ഒര് പോലത്തെ വേണമായിരിക്കും
ആഹ് അതുകൊണ്ട് ഒരേ ഡ്രസ്സാ മേടിക്കുന്നത് ഒരേപോലത്തെ ഡ്രസ്സ് മേടി പ്പം രണ്ട് പേർക്കും പല സൈസ് ള്ളഡ്രസ് വാങ്ങുമ്പോ അവൾക്ക് അത് വേണ്ണം ഇവൾക്ക് ഇത് വേണ്ണം എന്ന് പറഞ്ഞ് വഴക്കായി ഉം അതുകൊണ്ട് ആഹ് അപ്പൊ ഒരേപോലെ അത് നേരത്തെ വരെ അങ്ങനെ മേടിക്കത്തില്ലാര്ന്നു ഇപ്പ അങ്ങനല്ല ആഹ് ഹോ വഴ വടക്കങ്ങ് ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നെ പ്പൊ
ആണോ
അതേപോലെ ഇപ്പം ഒരാളുടെ ബർത്ത്ഡേ ആണെങ്കിൽ ഒരാൾക്ക് മാത്രം മേടിച്ചാ പറ്റത്തില്ല രണ്ടുപർക്കും ഒരുമിച്ചങ്ങ് മേടിക്കും ആരുടെ ബർത്ത്ഡെ ആണെങ്കിലും അങ്ങനല്ലേ പറ്റത്തുള്ളൂ ഒരാൾക്കുടുപ്പ് മേടിച്ചോണ്ട് വരുമ്പോയെ ബർത്ത് ഡേ അവർക്ക് മാത്രം ഉടുപ്പ് മേടിച്ചു കഴിഞ്ഞാ മറ്റേവർക്ക് സങ്കടാവും പിന്നെ പരാതി അങ്ങനെ അടിയുമാണ് പിന്നെ അതൊണ്ട് അതും ഒരു ചെലവായി രണ്ടു പേർക്കും മേടിക്കേണ്ടി ഒന്നേകാല് വയസ്സുള്ള ആ ഒരു ഡിഫറൻസ് അത്രയ ഉണ്ടല്ലോ പിന്നെ ഹൈറ്റൊക്കെ ഇപ്പൊ ഒരേ പോലെ ആവുന്നുണ്ട് കേട്ടോ കാണുന്നവരെല്ലാം ചോദിക്കുന്ന ഇരട്ട റ്റ കുട്ടികളാണോന്ന ച്ചോദിക്കുന്നത്
ആ
കൊണ്ട് ഇട്ടോണ്ടാ പോകുന്നത് രണ്ടപേരും സ്കൂളിൽ ഒരുമിചാ കൊണ്ട് പോകുന്നതേ
ഒരു സ്കൂള്ലാണോ രണ്ടു പേരും
കുള്ള
ആ അപ്പം പിന്നെ പറയണ്ട അപ്പ അവിടെ അടിയുണ്ടോ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ്
സ്കൂളില് പിന്നെ രണ്ടായിട്ടല്ലേ ഒരാൾ എൽ കെ ജിലും ഒരാൾ ഒന്നിലുംല്ലേ പഠിക്കുന്നേ
അല്ല എന്നാലും കാണുവല്ലോ
ഇല്ലില്ല കാണത്തില്ല കാണാൻ പറ്റത്തില്ല എൽ കെ ജിന്ന് വന്നു എൽ കെ നെയ്സറിയാ വേറെ ഭാ ഇവര് വേറെ ഭാഗത്താ കുട്ടികളെ പുറത്തോട്ടൊന്നും വിടത്തില്ല കൊച്ച് കുട്ടികളല്ലേ അത ആ
അല്ല സ്കൂളിൽ വഴക്കുണ്ടോ രണ്ടുപേരും വേറെ ആൾക്കാരുവായിട്ട് വേറെ കുട്ടികളുമായിട്ടോ
തോന്നൂല
ആ ഇ വീട്ടിലുള്ള അടിയേ ഒള്ള ല്ലേ
ആ വീട്ടില് കാണുമ്പോ ള്ള അടിയേള്ളൂ അല്ലാ കൊഴപ്പൊന്നുല്ല ഉ
ആ
പിന്നെ അവിടെ വേളക്ക് കത്തീരൊക്കെ കഴിഞ്ഞോ
ഇവിടെ വിളക്ക്ത്തി ഞങ്ങള് ക്രിസ്ത്യൻസാ
ഓ ആ അങ്ങനെല്ലേ പള്ളിയിലൊക്കെ പോവാറുണ്ടോ ഉ
ക്രിസ്ത്യൻസാ ഉം
ആ അങ്ങനെ ഉ
അപ്പൊ ആ പിന്നെ അവിടെയോ ആ കത്തിരൊക്കെ കഴിഞ്ഞല്ലേ
ആ വെളക്കാത്തിക്കൽകഴിഞ്ഞു പിന്നെ ഹസ്ബൻഡ ഇനി ഒരു ഏഴരക്കെ ആവുമ്പോ വരും പിന്നെ പുള്ളിക്കാരൻ ചപ്പാത്തിയാണ് വേണ്ടത് രാത്രിയില് ഇന്നലേ ചപ്പാത്തി എന്നും ഉണ്ടാകണം പിന്നെ അ അമ്പലത്തില് ചോറുള്ളൊണ്ട് ചോദിച്ചിട്ട് ഞാൻ വിചാരിച്ചുണ്ടാക്കാന്ന് വെറുതെ ചോറ് കളയണ്ടാല്ലോ
ഓ അങ്ങനല്ലേ
അങ്ങനെ ചോറ് എന്തലും അധികായിട്ട് വരുവാണങ്കി വേണ്ടാന്ന് പറയും ആ ചോറ് കഴിക്കാന്ന് പറയും
ഫുഡ് അതോ ഉച്ചക്കെ ഒള്ളായിരുന്നോ
രാവിലെ ഫുഡില്ലായിരുന്നു ഉച്ചക്ക് ഉച്ചക്കൽ തൂണ
ഓ രാവിലെ ഇല്ലാർന്നല്ലേ ചെലട്ത്ത് രാവിലെയ ഉണ്ടല്ലോ
അത് സപ്തഹത്തിനാ ഇത് സപ്തഹം ഇല്ല ഇന്ന് ഒരു ദിവസത്തെ ചോറ് ഊണെള്ളായിരുന്നു ദേവിമാരെ മാറ്റുന്നൊണ്ട് ഇന്നിവ ത്തെ ഒരു ഊണയ ഉ പിന്നെ സപ്താഹം ന്ന് പറയുമ്പോ ഏഴു ദിവസം സപ്താഹത്തിനാണ് രാവിലെ എന്തെലും കാണും ഉച്ചക്കും കാണും
ആ അങ്ങനെന്നെ ഉം
പിന്നെ എന്ത് എന്ത് നോക്കുന്നു വർക്ക് എന്താ ഇപ്പ നോക്കുന്നെ. പഠിക്കുന്ന ല്ലാതെ ഒന്നും വേറെ എന്തിലോട്ട് നോക്കാനാണ് താല്പര്യം
അങ്ങനെ പി എസ് സി ഒക്കെ എഴുതി അങ്ങനെ പ്രത്യേകിച്ച് ഇന്നെതിലോട്ടന്നൊന്നും ഇല്ല എന്തെങ്കിലും ഒരുജോലിട്ട കൊള്ളാന്ന് കണ്ടിരിക്കുവ
ആ.. അങ്ങനെ എന്തിനേലുമൊക്കെ, ട്രൈ ചെയ്യണം എന്നാലേ
അതെയിപ്പം പിന്നെ ആ.. ഇപ്പം പിന്നെ പൈസയൊക്കെയുള്ളവർക്ക് കാണ മുൻഗണന
അതങ്ങനാണല്ലോ നമ്മളുകാശില്ലാത്തോ രെന്തെയ്യാന, ഇപ്പ തന്നെയെന്റെ അനിയത്തിയാണേലും അവക്ക് ഡോക്ടറാകണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഡോക്ടർ അതിനു നീ നീറ്റൊക്കെയിരുന്ന് പഠിച്ച് ഒരു, നീറ്റൊക്കെയെഴുതിയതാ, പക്ഷേ കൊറച്ച് മാർക്കിന്റെവ്യത്യാസം പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിക്കങ്ങ് പോയി. പാലായിലായിരുന്നു പഠിച്ചത്. എറണാകുളത്തെ, ഡോക്ടറ അവൾക്ക് ഏറ്റവുംവലിയആ ഇതാഗ്രഹം അതായിരുന്നു അങ്ങനെ നമുക്കുപൈസായില്ലാത്ത, പൈസയുടെ ബുദ്ധിമുട്ടും, എല്ലാം കൊണ്ടും, പുള്ളിക്കാരിയതുനിർത്തി മാറ്റിയിട്ട് ഇപ്പംബി. എസ്. സി നേസിംങ്ങിന് പോകാനുള്ള പരിപാടി അതുനോക്കാൻ പോവാന്ന് പറഞ്ഞു. അന്നുഞങ്ങളുപറഞ്ഞു, നീറ്റിന് പോ പോണെങ്കിൽ, നീറ്റിനതുപോലെയിരുന്ന് പഠിച്ചെഴുതണവല്ലേ. ഒരുപാട് പേര് എഴുതുന്നതാ, പക്ഷേ യവള് നല്ലപഠിക്കുന്ന ആളാകേട്ടോ, നന്നാ യിട്ടുപഠിക്കുകയൊക്കെ ചെയ്യും. അപ്പം കൊറച്ച് പോ.. ഒരു.. കൊറച്ചുമാർക്കിന് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിലൂടൊന്ന് കിട്ടിപ്പോയേനെ അന്നേരം വേറെ ഇത്രയും മാർക്കുണ്ടെങ്കിലും വേറേനകത്ത് കേറാമായിരുന്നു, പക്ഷേ അതൊന്നും താല്പര്യമില്ല
ഓ, അങ്ങനെ
വേറെയൊക്കെയൊന്ന് നോക്കായിരുന്നു
ആഹ്.. ഹ
അന്നേരമാണെങ്കി ഇപ്പം, ബി. എസ്. സി നേഴ്സിംങ്ങെടുക്കാനുള്ള പരിപാടിയാ
ഓ, ആ... ആ ബി. എസ്. സി നമ്മ് കൊറച്ചൂടെയിതൊണ്ടെന്നുതോന്നുന്നല്ലേ അതാകുമ്പോളത്രയും പൈസയാകത്തില്ലല്ലോ.
ഏ.. ബി. എസ്. സി നേഴ്സിംഗിനുമൊരുപാട് പൈസവേണം. അ.. നോർമൽ സാധാ നഴ്സിംഗല്ലല്ലോ. ബി. എസ്. സി നഴ്സിംഗ ല്ലേ അതുപോലെ പൈസ വേണം പിന്നെ എഡ്യൂക്കേഷൻ ലോൺ അങ്ങനെയൊക്കെ നോക്കിയക്കെചെയ്യാന്നുപറഞ്ഞിരിക്കുവയാള്
ആഅതെപറ്റ്
സംവിധാനമുണ്ടല്ലേ, ലോണെക്കെ എടുക്കാനുള്ളേ അങ്ങനാണം ട്രൈ ചെയ്യണം. പിന്നെ, അടച്ചാമതിയല്ലോ
ആ.. അതെയതെ
എന്തെങ്കിലുമൊക്കെ നോക്കണം. വെറുതെയിരിക്കാതെ. കാരണം ഇപ്പളത്തെ, ഇപ്പ ഏ.. ഏത് ഏതുഫീൽഡിലുംകേറുമ്പം